ഹലോ
ഹലോ ആ കേൾക്കുന്നുണ്ടല്ലേ വേറെ ആരെയും വിളിക്കുമ്പോ എനിക്ക് കേ അത്ര ക്ലിയറില് കിട്ടാറില്ല.
അതെ. ഹ് ഹ് ആ ആ ആഹ് ശരി.
തിന്റെറെണോ
ആഹ് ഇപ്പൊ മഴയൊന്നുല്ലല്ലോ അവിടെ മഴയണ്ടോ
മഴ ഇപ്പ ഇല്ല. രാവിലെ പെയ്തുന്ന് പറയ രണ്ട് ആ നേരത്തൊക്കെ ഞങ്ങൾ ഉറ നേരുന്നു ഉ അപ്പ അപ്പൊ പെയ്തന്ന് പറയാണ്. ഇപ്പൊക്കെ നല്ല വെയിലാണ് ഈ രണ്ട് മൂന്ന് ദിവസയിട്ട് ഇവിടെ അത്യാവശ്യം വെയിൽ തന്നെയാണ്. രണ്ടല്ല രണ്ട് മൂന്ന്
ഇന്നുവായിട്ട് നല്ല വേയില നല്ല വെയിലന്ന് വെച്ചാല് ചൂടുകാലത്തിനെ പോലെ ചൂടുണ്ട്. ആഹ ഇന്നലൊക്കെ ഏ സി ഇട്ടിട്ട് വറെ തണുക്കാത്ത പോലെ തോന്നി. എ
ത്രി ഇത്പോല കിടന്ന എന്റെ അനിയത്തിനോട് പറഞ്ഞു ആ ചൂടുണ്ടല്ലേ ഹ് നല്ല വാ മഴ ഒന്ന് മാറി
അതെ അതെ ഭയങ്കര ചൂടാണ് മഴ ഉണ്ടെങ്കി പിന്നെ മഴ പെയ്തോണ്ടിരിക്കുമ്പോ പേടിയും തോന്നും പക്ഷെ മഴ പെയ്തില്ലെങ്കിലോ ഇങ്ങനെ ചൂടും
പരിക്കും നിക്കാത്ത പോലെ ഇങ്ങനെ പെയ്തൊണ്ടേയിരിക്കും. പിന്നെ ആ ഇങ്ങനെ അതെ അതെ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കും അത് പക്ഷെ ഈ മഴ മഴ പെയ്യുമ്പോ ആണെങ്കില് ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്യണോണ്ട് ഒരു തണുപ്പും ഭയങ്കര തണുപ്പ് പ്പാണ്. പുതയ്ക്കാതെ ഒന്നും കിടക്കാനും തോന്നു ല്ല. അതേ സമയം ഈ മഴ ഒരു ദിവസം കുറച്ചു നേരം മാറിനിന്ന് കഴിഞ്ഞാ ഈ വെയില് വന്ന് കഴിഞ്ഞാ പിന്നെ ഭയങ്കര ചൂടും
ആ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോ തോന്നു ഒന്ന് വെയിലെറച്ചിരുന്നെങ്കി വെയില് കാണാൻ പൂതിയായി പോവും ആ
വെയിൽ ഇങ്ങനെ ചൂട് വരുമ്പോ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് ചൂടിനെക്കാളും ഇഷ് ഇഷ്ടം തണുപ്പാണ് അത് കാരണം എനിക്ക് ഈ ചൂട് വരുമ്പോ തന്നെന്തോ ഒരു ബുദ്ധിമു ട്ടാ പക്ഷെ മഴയായോണ്ടാണ് തണുപ്പാണെങ്കി ഒരു സുഖവാണ് പക്ഷേ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോ കാണാൻ ആ ആദ്യക്കെ കൊറച്ചു നേരം കണ്ടിരി ക്കാൻ മുഴുവനാവുമ്പോ ഇങ്ങനെ ഒരു ആകെ ഒരു ബുദ്ധിമുട്ട് ഫുള്ളിങ്ങനെ ഏ വെള്ളം ആ അത് തന്നെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ വെള്ളം കെട്ടുകയും ചെയ്യും ഈ റോഡ് ഒത്തിരി ഈ റോട്ടിന്ന് കുറച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള വീടാണ് ഈ റോട്ടിൽ
ആ അതെ അതെ ഞങ്ങളത് റോഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഉള്ളോ
ആ അതന്നെ അപ്പൊ ഭയങ്കര ആഇങ്ങനെ ചെളി പിടിച്ചിട്ട് അതൊക്കെയാണ് ഈ പ്രശ്നം
ഉം
ഒന്നര
അതാണ് മഴക്കാലത്ത് ബുദ്ധിമുട്ടില്ലേ
ഇതൊന്നും അല്ല ഇതിലും കൂടുതൽ എന്തൊക്കെ ബുദ്ധി കരണ്ട് ഇപ്പ ഈ ഇപ്പത്തിരി കൂടി ട്ടുണ്ട് അതാണ് സത്യം ഇപ്പൊ കൊറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ഇത്തിരി കൂടുതലാണ് ഏ റേഞ്ചിനും ഉണ്ടെന്ന് തോന്നണ് അതെ അതെ പിന്നെ എനിക്കങ്ങനെ മൊത്തത്തിലങ്ങട്ട് റേഞ്ചിന് ഒരു പ്രശ്നം തോന്നി പ്പളും എനിക്കിതിലേലും വിളിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ പല സ്ഥലങ്ങളീന്നും കോള് ആവാതെയും അങ്ങനെ ക്ലിയറ് ക്ലിയറുമ്പൾ സത്യം പറഞ്ഞ പലയിടത്തും പലരെയും വിളിക്കുമ്പോഴും എനിക്ക് ക്ലിയർ ഇല്ല അല്ലെങ്കിൽ
വിളിച്ച ആള് പറയുന്നുണ്ട് അവിടെ എപ്പഴും റേഞ്ചിന്റെ പ്രശ്നുണ്ട് കൊളയുമ്പോ കട്ട ആവുവയാണ് ഫുള്ളാവാതെന്നൊക്കെ ഉ
കാൾ ഞാൻ ചെയ്തപ്പോൾ കട്ടായി എന്താനൊന്നുംഅറിയില്ല
ഉം ഉം
എനിക്കിപ്പോൾ ഈ അടുത്തിക്കെ ഞാൻ വിളിച്ചെല് ഏറ്റവും ക്ലാരിറ്റിയുടെ കോൾ ഇതാണ് അപ്പോൾ ഞാൻ നമ്മൾ ഇങ്ങനെ ഓർക്കുക ഇനി നമ്മുടെ വല്ല കുഴപ്പവും കുഴപ്പം കൊണ്ടാണോ ഇത് എന്ന് നമ്മൾ വിചാരിക്കും അത് നമ്മൾ എവിടെയെങ്കിക്കെ മാറി നിന്നൊക്കെ നോക്കിയെങ്കിലും ഇതിനൊരു വ്യത്യാസം
വരൂല ആ ആ എന്നാ വിളിക്കുന്ന ഭാഗത്തിന്റെ കുഴപ്പമായിരിക്കും ചിലപ്പോ ഉം
പറയാനും പറ്റില്ല പറയാനും പറ്റില്ലല്ലോ വെച്ച് പോയോ എല്ലാവർക്കും താ താ അതെ അതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഇപ്പ അവിടെ മാങ്ങയുടെ സീസൺ ഒക്കെ കഴിഞ്ഞ മാങ്ങൊക്കെ കി
മാങ്ങയുടെ സീസൺ ഏകദേശം കഴിഞ്ഞ പോലെ ആണ് ഉ ചില മരത്ത്മക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ കാണുന്നു ണ്ട് ഉം ചക്ക ഉണ്ട് ചക്ക ഇപ്പ എല്ലാവർക്കും വെറുത്തത് പോലെയാണ് ചക്ക മടുത്തത് പോലെയാണ്
ആയിട്ട് കിട്ടണ്ട് എവിടന്നാണോ എന്തോ പക്ഷെ നല്ലതൊക്കാ കഴിഞ്ഞ ദിവസം ഇന്നലെ ചക്ക അട കെണ്ടാക്കി
അതെ ആഹ അങ്ങനെ ഉണ്ടാക്കാറ്
ഞാനല്ല ഉമ്മണ് ഉണ്ടാക്കി എന്നാല ഞാനൊ ഒരു വട്ടം ഉണ്ടാക്കിട്ടുണ്ട് കേട്ടാ ഒരു വട്ടം ഞാന ഏറ്റവുംഎളുപ്പത്തില ഞാൻ ഉണ്ടാക്കണ ഞാന് ചക്ക ആദ്യമേ ഏ ശർക്കര ഉരുക്കി പാവാ കും അതിന് ശേഷം ചക്ക വെറുതെ പച്ച നമ്മള് ശരിയാക്കിട്ട് ട്ടുതുള്ള ചക്ക ഞാന് ഇത് വേവി.... ചിട്ടില്ലാട്ടോ സ എല്ലാവരും ആ പ പഴുത്ത ചക്ക എനക്ക് തന്നെ എല്ലാരും വേവിക്കും വിക്കാറുണ്ട് തോന്നുന്നു ഞാൻ വേവിച്ചില്ല നേരെ മിക്സിൽടിച്ചിട്ട് ഒരു ഉരുലി നെയ്യ് ചുടാക്കിട്ട് ഇ ചക്കായിട്ടഅത്വിശ്യം നല്ലോണം ചുടാക്കുക. എടുത്ത് അയിന്റെ വെള്ളമൊക്കെ വറ്റി, ഒരു ഒന്ന ആവല്ല ചെറുതായിട്ടൊന്ന് വെള്ളം വലിയ വീതിയിൽ വഴി ട്ട് പിന്നെ സർ ചക്കരയുടെ മാവ ഒഴിച്ച് അതിനെ ഒന്നും കൂടി ഒന്ന് ടൈറ്റാക്കിയിട്ട്, ട്ട് പിന്നെ ചൂഡറി കഴിയുമ്പോൾ മാവവിട്ടൊന്ന് കുഴച്ച് അങ്ങനെ ഞാൻങ്ങനെയാണ് ചെയ്യാറ് വറുത്ത പൊടിയായിരിക്കുല്ലോ അപ്പൊ പിന്നെ ആഹ എന്നി്ട്ട് പിന്ന ഇലയില് കിട്ടി അങ്ങനെ ചെയ്യലാണ് ഞാൻ ഒരു പ്രാവശം ചെയ്തി ആ ഒന്ന് നല്ലതായിരുന്നു ടേസ്റ്റ് ക്കണ്ട് ചിലരിങ്ങനെ വേവിക്കണെക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൊഴപ്പ വേവിക്കണതിന് കൊഴപ്പൊന്നുല്ല. പക്ഷെ നമ്മൾത് അത്രയും കൂടി പണിയെടുക്കണം അതെ അതെ ആ അതന്നെ അതന്നെ അതാണ് പിന്നെ ഇങ്ങനെ ചെയ്യണ എന്തിനാണോ എന്തോ
ആ വേഗം പാ
ആ അതാണ് അതാണ് സമയവും ഇതിന്റെ പാത്രവും കഴു ആ എന്തിനാാണ് ഇത്ര കഷ്ടപ്പെടത് ഞാൻ നോക്കിട്ട് ചെയ്തു വരുമ്പോ ഞാനുണ്ടാക്കി അതിന് അത്യാവശം നല്ല ടേസ്റ്റ്ണ്ട്. ചക്കയുടെ ടേസ്റ്റും ചക്കേടെ എന്താ ചക്കേ ടെ ണ്ടാവും ചിലപ്പോ ഇത്തിരി ശർക്കരയുടെ മധുരം ഉണ്ടാവും, പിന്നെ ഇത്തിരി ഏലക്കപ്പൊടിയുടെ ചവ ഉണ്ടെങ്കിൽ ഇട്ടാല് അതും വരും അതെന്തായാലും ഉണ്ട പിന്നെന്തിന്
ഏലക്കായ ഇട്ടാത്തന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ ടേസ്റ്റി ആണല്ലോ ഉം
അത്യാവശ്യം നല്ല ചക്കയായി ഒക്കെ ആണെങ്കിൽ ഇന്നലെ കി ഇന്നലെ ഉണ്ടാക്കി ചക്കാടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കാ ആദ്യം വരട്ടി വെച്ച് അപ്പോ അത് കാരണം വരട്ടിയതും എല്ലാ തന്നെ നല്ല രസം നല്ല ച പുഴുക്ക് ഇവിടെങ്ങനെ ഇണ്ട് ആ അതല്ലെ നമ്മടെ ഇവിടെ അങ്ങനെ ഇണ്ടാക്കലോന്നുല്ല ആ അത് എനിക്ക് തോന്ന്നേ കൊറേയും കൂടി ഈ തെക്കോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണ് തോന്ന്ണേ അങ്ങനെയൊക്കെ ചെയ്യണ് തോന്നുന്നുണ്ട് ആ അങ്ങനെ ഞാന് കഴിച്ചിട്ണ്ട് ഒരു വട്ടം ഞാൻ കഴിച്ചിട്ട് ക്കവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ശരിക്കും നമ്മള് തിന്നാതോണ്ടാണോന്ന് അറിഞ്ഞൂട നല്ല രസൊണ്ടായിരുന്നു കഴിക്കാനായിട്ട് അതെനിക് ഞാൻ കഴിച്ചതാ അപ്പം ആ ഇത് ഈ ചക് കുറച്ച്ണ്ടായിരുന്നൊള്ളൂ കോർച് ചക്കപ്പുഴുക്കും ഈ അന്ന് കോഴിക്കറി ഉണ്ടായിര് അവിടുത്തെ കോഴിക്കറിയും കോറച്ച് അതാണെന്ന് നെ കോമ്പിനേഷൻ നല്ല രസണ്ടായിരുന്നു നമ്മളോന്നും കഴിച്ചിട്ട് ശീലിക്കാമേ തോണ്ടന്ന് തോന്ന് അതൊരു പ്രത്യേക ഒരു നല്ല ടേസ്റ്റ് ഞാനപ്പൊ ആര് ഇടക്ക മുതല് ഞാൻ എപ്പോഴും ഇതിന്റെ റെസിപ്പി ഒക്കെ നോക്കുവായിരുന്നു ചക്ക കൂട്ടാൻ പോലെയാണോന്ന് ച്ചാ അങ്ങനെയല്ല ഒരു ഉം നമ്മടെ ഈ കപ്പയൊക്കെ ചെയുല്ലേ കപ്പങ്ങനേ ച്ചെന്ന് ഉടഞ്ഞ് ഈ തേങ്ങക്ക് ഇട്ട് നമ്മള് വെകോല്ലോ അത് തന്നെ കുറച്ചൊന്ന് ഒന്ന് ഒത്തിരി ഒന്ന് ലൂസാവല് എങ്ങനെരിക്കും അതൊരു പരിവാണ് ആ ആ ഒരു രീതിയിലിരിക്കും പക്ഷെ മഞ്ഞൾ അതിന് മഞ്ഞ കളറായിരുന്നു മഞ്ഞള് പിന്നെ മഞ്ഞള് കുറച്ച്ട്ട് പച്ചമുളകാണ് അരച്ച് ചേർക്കണെ ഒരു ലൈറ്റ് പച്ച കളറ് വരും
ആ
ആ എങ്ങനെയാണെങ്കിലും നല്ലേ അതെ നല്ല ചക്ക കിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഇണ്ടാവും
ചക്ക
ചക്ക ഇവിടെ വീട്ടില് ഞാൻ കണ്ടിട്ടില്ല ഇനി എവിടെങ്കിലും ഉണ്ടോ അറിഞ്ഞുടാ വീട്ടിലങ്ങനെ ഇണ്ടായിട്ടില്ല ഓ ഈ പറഞ്ഞ പോലെ പൊറ സത്യം പറഞ്ഞ എനിക്ക് പൊറത്തറങ്ങ്ണ ഇഷ്ടവല്ല പിന്നെ ഒന്ന് ഇറങ്ങാന്ന് വെച്ചാ പുറകെ ഞാനും വരാ ഞാനും വരാന്ന് പറഞ്ഞ് വേറൊരാൾ വരും അപ്പം പിന്നെ പിന്നെ അതിനെ കൊണ്ട് പൊക്കി പിടിച്ച് പോയിക്കഴിഞ്ഞാൽ പിന്നെ കേറല്
ഇപ്പൊ സ്വന്തം തടിയല്ലല്ലോ ല്ലേ മക്കളുണ്ടായ നമ്മുടെ കൂടെ നമ്മള് എവിടക്ക് പോവാണെങ്കിലും മക്കള് കൂടെ
കാര്യം പറഞ്ഞ് ഇവന് മനസ്സിലാവേയില്ല ഇവ നിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും പിന്നെ നമ്മൾ തമ്മി തെറ്റും അപ്പ അത് കാരണം പിന്നെ അവന്റെ ചൊൽപ്പടി നമ്മള് ജീവിച്ചാൽ മതിയല്ലോ പുറത്തിട്ട് മിണ്ടാതിരിക്കും അങ്ങനെ പക്ഷെ മാ ഒരുപാടുണ്ട്ട്ടോ ഇവിടെ ഒരുപാട് മാവ് മാങ്ങക്കെണ്ട് അതാഞാനിപ്പോ കണ്ടപ്പോ ഇങ്ങനെ എടക്കടക്ക് ഓരൊ മാങ്ങ കെട ക്ക് ണ് ണ്ട് എന്നാ നമുക്ക് കുറെേ മാങ്ങ കി അപ്പ അതാണ് ഞാന് നവടെ ഞാനീ കഴിഞ്ഞ ദിസോ ള്ളൂ മാവ് മാവിന്റെ സീസണൊക്കെ കഴിഞ്ഞില്ലേ മാങ്ങേടെ പിന്നേം ഇതില് മാ ങ്ങണ്ടല്ലോന്ന് ഞാനിങ്ങനെ
പലവിധ മാങ്ങകൾണ്ടോ
ഈ മഴയായൊണ്ട് തന്നെ താഴെ വീണ് പോവേം ചെയ്യും നമുക്കെല്ലാം കിട്ടുന്നുഇല്ല അങ്ങനൊക്കെ ചക്ക പക്ഷേ രണ്ടു ദിവസായിട്ട് ആഹ് മാങ്ങ ഇല്ലില്ല കിട്ടും അത് നോക്കിപ്പറിക്കണം നേര ത്തെക്കെ പറി ക്കാണെങ്കില് കിട്ടും നമ്മളിങ്ങനെ ഉം വെയി റ്റയ്ത് വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് മ അയ്യോ വലുതാ ആ ടേസ്റ്റ് ഉള്ള മാങ്ങയാ നല്ല വല്യ പേരൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെ വല്യ മാങ്ങയാണ് അത്യാവ ല്യ ആ വല്യ മാങ്ങാളാ മുക്ക് വെറുതെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് തിന്നാൻ പറ്റുന്ന അങ്ങനത്തെ മാങ്ങകളാണ് ഒന്ന് ചെനച്ച് കഴിഞ്ഞാല് പിന്നെ പച്ചക്കാണെങ്കിൽ കറിയിലിടാം എന്നാലും പുളി കൊറവാണ്
ആഹ് അപ്പൊ അങ്ങൻത്തെ പച്ചക്കന്നെ തിന്നാന് ടേസ്റ്റി ആയിരിക്കുലെ
എനിക്കാണെങ്കി ഭയ്ങ്കര ഇഷ്ടാണ് ഞാൻ പർഞ്ഞി ക്ക് മധുരത്തിനേലി ഇത് ഇങ്ങനെയൊക്കെ തിന്ന്നാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനേ പറ്റുമ്പോ കഴിക്കും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഉപ്പിലിടാനൊന്നും നിക്കൂല അപ്പോം തന്നെ ഉപ്പും മൊളകും ഇട്ടിട്ട്
അങ്ങനെ തിന്നുലെ
അനിയത്തിമാരുണ്ട് എനിക്ക് പ്പോ അവരും അങ്ങനെയൊക്കെ തിന്നും അപ്പൊഴാ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങള് തിന്നും
ആഹ് ആ ആ അത് രസാണല്ലോ. മാങ്ങയൊക്കെ എല്ലാരും കൂടിയിരുന്ന് ഉപ്പ് വരും.
കിട്ടലന്നെ ഇത് ഇപ്പൊ ഇത് സാധനം തീർന്നു. പോവുന്നുംള്ള
കഴിക്കുമ്പോ. ഒരുമി ച്ചിരുന്ന് കഴിക്കുമ്പൊളോ?
ആഹ് അതായര്ത് നമ്മള് ഇതോരോരുത്ത റ്റ് ഒരാള് ചിലപ്പോ അരിഞ്ഞരിഞ്ഞ് ഇത് ച്ച കിട്ടാതെ വരും. ആക്രാന്തം കൊണ്ട് എല്ലാരും തിന്നിട്ടെ. അപ്പുറത്തുള്ള ആൾക്ക് ഇത് കിട്ടാതെ വരും. ആ അത് ശരിയാണ് പിന്നെ സത്യം പറ തല്ല്പിടി ണ്ടാവശ്യവി ല്ല. ഇത് ചെത്തി തിന്നാൻള്ള മടി യാണ സത്യം പറഞ്ഞാ മാങ്ങ ആവശ്യത്തി കൂടുതല്ണ്ടാവും. പിന്നിങ്ങനെ അവിടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിൽ കൊടു ക്കാല്ലോ അങ്ങനെയും കൊടുത്ത് പിന്നെ അങ്ങനൊക്കെ നോ പിന്നെ എണ്ണം കൊറയും ഹ് ഹ് പിന്നൊരു ഒരു വെഷമാവും
ആ ന്നാ ഓക്കെ ട്ടോ വിളിക്കാ
ശെരി ശെരി